ഹലോ ആഹ് പറയൂ എന്ത് നല്ല വിശേഷം സുഖായിട്ടിരിക്കുന്നു ആഹ് വൈകുന്നേരായല്ലേല്ലേ കെടക്കുന്നോട്ത്ത്ന്നൊക്കെ എണീറ്റോ? ചായൊക്കെ ഇണ്ടാക്കി കുടിക്കാൻ സമയായല്ലോ
അതെ കെടക്ക്ന്നോട്ത്ത്ന്നൊക്കെ എണീറ്റു ഇപ്പങ്ങനെ ചായ കുടി ച്ചോണ്ട് നിക്കാണ് ചായിം നല്ല ചൂട് പഴംമ്പൊരിയും കഴിച്ചോണ്ട്ക്കാ
ആഹ് ഈ മഴ മഴയുടെ ടൈമില് നല്ല രസായിരിക്കും
അതെ അതെ ഇങ്ങനെ മഴയത്ത് നല്ല ചൂട് ചായയും ചൂട് പഴംപൊരി ഒക്കെ കഴിക്കുമ്പോ നല്ല രസാ
ആഹ് അതെ അതെ ഞാനിവിടെ എണീറ്റിട്ടില്ല ഞാൻ മോളിപ്പം കൊറച്ചു നേരെ ആയിട്ടൊള്ളൂ ഒറങ്ങിയിട്ട് അപ്പ ഇങ്ങനെ അവൾടെ അടുത്ത് കെടക്കായിരുന്നു അപ്പ ഇങ്ങനെ അപ്പെയാ നീ വിളിച്ചെ ഉം
ഉം
എന്താ ഉം
പിന്നെ എന്തെക്കെയ്ണ്ട്? നാട്ടിലേം, വീട്ടിലെക്കെ വിശേഷങ്ങള്?
ഓഹ് നല്ല വിശേഷം നാട്ടീലായും വീട്ടിലായാലും നല്ല വിശേഷം
ആഹ് ആഹ്
നമ്മുക്ക് ഇവിടെ
ഉം
ന നമുക്ക്‌ ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ട് വീടിന്റെ തൊട്ടപ്പുറത്തന്നെ അപ്പോ അതെ കല്യാണണ്ട് അടുത്ത് തന്നെ കല്യാണം നാളെയാണ് അപ്പൊ ഇന്നന്നെ കൊറേ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ നല്ല ബഹളവും കുട്ടികളിങ്ങനെ ഓടി ചാടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടക്കുന്നുണ്ട്
ആഹ് ആഹ് അത് ശരി രസമായിരിക്കുല്ലേ വീടിന്റെ അടുത്തൊക്കെ കല്യാണങ്ങൾ ഉണ്ടാവുമ്പയേ
അതെ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താ അതെ
ഈ നമ്മളെഈ ഓഡിറ്റോറിയത്തിലാകുമ്പോ അത് അത് രസാണ് ഒരു രീതി പക്ഷെ നമുക്ക് പണ്ടത്തെ കല്യാണങ്ങളൊക്കെ വെച്ച് നോകുമ്പളെ പ ണ്ടത്തെ കല്യാണം എന്ന് പറഞ്ഞാല് തലേ ദിവസം നമ്മൾ അവിടെ പോവാ ആഹ് പോയിട്ട്
വർത്തമാനം പറഞ്ഞ് കുത്തിർക്ക
ആഹ് ഒരു ടൈമിലോട്ട് ഒരു കുറച്ച് കട്ടൻ ചായയും മിച്ചറും കൊണ്ടന്ന്‌ ക്കും അതൊക്കെ എടുത്ത് നമ്മൾ ആ ഉ അതൊക്കെ ഒരു വേറെ വൈബ് ആയിരുന്നു ആഹ്
ഇപ്പോ ഓഡിറ്റോറിയത്തക്ക് മാറിയപ്പോ ന്താ എല്ലാരും കൂടി ഓഡിറ്റോറിയത്തെക്ക് വര പക്ഷെ അത് രസാണ് പക്ഷെ പണ്ടത്തത് വെച്ച് നോക്കുമ്പോ പണ്ടത്തെ തന്നെയാണ് നല്ലത് ആൾക്കാർക് ക്കെടേലുള്ള ബന്ധം കൂടുതലൊക്കെ ഉണ്ടായിഞ്ഞത് അന്നേയിരുന്നു
അതെ ഇതിപ്പോ തലേ ദിവസായാലും ആഹ് നമ്മള് അന്ന് അങ്ങനെ കൂടിയിട്ട് പിന്നെ വീട്ടിലോട്ട് പോകും. പിന്നെ ഒരു വരിപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും വരും ഭ ക്ഷണം കഴിക്കും എല്ലാവരുമായിട്ട് സംസാരിക്കും മൈലാഞ്ചിയുടെന്നൊക്കെ സമയം അതാണല്ലോ എല്ലാരും മൈലാഞ്ചിയിടലൊക്കെ വീട്ടിൽ നിന്നാകുമ്പോൾ നല്ല രസമാണ് കാരണം നമുക്ക് എവിടെ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആയാലും ആ കല്യാണ വീട്ടിലോട്ട് പോയിട്ട് നമുക് ക്ക് നമുക്ക് ഒന്നാമത് നമ്മുടെ അടുത്തടുത്ത് കുറെ വീടുകൾ ഉണ്ടാവും നമ്മളൊന്ന് ക്ഷീണിച്ചാലോ ചെറിയ മക്കളുണ്ടെങ്കിലൊക്കെ അവരെയും കൊണ്ട് അടുത്തുളള വീട് ൽ പോയിരിക്ക അങ്ങനൊക്കെ ഉണ്ട് പക്ഷെ ഈ ഓഡിറ്റോറിയം ആവുമ്പോ നമുക്ക് ആ ഒരു ഫെസിലിറ്റി ഒന്നും ഇല്ലല്ലോ അവിടെ അങ്ങനെ ഇരിക്കാ അതൊരു നമ്മളും നമ്മുടെ വീട്ടിലെ കല് ല്യാണയാലും നമ്മള് വിരുന്ന് പോയി നിൽക്കാൻ പോലെ അവിടെ നൽക്കണം
അതെ പിന്നെ അതുപോലെ എന്റെ കസിന്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് തന്നായിരുന്നു. അപ്പൊ ഞങ്ങൾകെ തലേന്ന് പോയിട്ട് കുറേ ഒരുപാട് നേരം കഴഞ്ഞിട്ടാ പോന്ന് ചിലപ്പോ ലാസ്റ്റ് വന്ന തന്നെ ഞങ്ങള് ആരിക്കും.
ആഹ് ആഹ് അത് ശരി അതൊക്കെ രസ ണ് രാത്രി രാത്രി സമയങ്ങളിൽ ആയാലും എല്ലാവരും ഉണ്ടാവുമ്പോ സംസാരിച്ചിരുന്ന് അന്നൊന്നും നമുക്ക് ദിവസം സമയം പോകുന്നത് അറിയില്ല. അതെ അതെ ആഹ് അന്ന് ഞാന് നി പറഞ്ഞപ്പോ അന്ന് നമ്മുടെ കസിന്റെ കല്യാണത്തിന്റെ അല്ലേ ഈ പറഞ്ഞത് അന്ന് നമ്മുടെ നമ്മുടെ മറ്റേ നമ്മുടെ അടുത്തിൽ മറ്റവള് ല്ലേ ആഹ് നമ്മുടെ മറ്റേ കസിന് ആൾ കെടക്കായിരുന്നു ട്ടോ ആള് കിടന്നപ്പോ മറ്റെ ആള് പോയിട്ട് തലക്ക് ഇങ്ങനെ അടിക്കാം. എനിക്ക് നല്ല രസ് സായിട്ട് തോന്നി ഫസ്റ്റിലത്തെ പക്ഷെ മറ്റാള് ക്ഷീണിച്ച് കെട ക്കാണ് അവൾക്ക് ദേഷ്യം വന്നിട്ട് അപ്പ ഞാൻ പറയാ അതൊക്കെ ഒരു കുറുമ്പുകള്
അതെ അതൊരു അതൊരു തരത്തിലുള്ള കുറുമ്പുകളാണ്. അതെ, ഞാനു ഓർക്കുന്നു അത്.
ആഹ് അതൊക്കെ നല്ല രസ അത് പോലെ ഇപ് നമ്മളണ്ട് പുതുക്കം പോവാന്നൊക്കെ പറയല്ലോ. ആഹ് ആണിൻ്റെ ചെക്കൻ്റെ കൂടെ ആഹ് പക്ഷെ നമ്മടെ തി അന്നത്തെതൊക്കെ നല്ല രസംണ്ടായിരുന്നുന്നല്ലേ. കാരണം നമ്മള് കൊറച്ച് നമ്മുടെ ഫാമിലികള് മാത്രായി ഒരു ഒരു ട്രിപ്പ് വയ്ബെന്നെ ആയിരിക്കും നമുക്ക്
അതെ
അത്രയും നല്ല രസ്ത്തില് തന്നെ പോയി പോരാൻ കഴിഞ്ഞു.
അതെ
അതുപോലെ അവരെ അന്ന് അവരുടെ റൂമ് ഡെക്കറേറ്റ് ചെയ്തത് എങ്ങനെണ്ടായിരുന്നു. ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യൊരു ഒരു ഏസ്തറ്റിക് ലുക്കായി തോന്നി.
അതെ എസ്തറ്റിക് നുക്ക് ഒര് കളറ്ലങ്ങനെ ഒരു ലൈറ്റ് കളർലങ്ങനെ എല്ലത് തുങ്ങനെ ഡെക്കറേറ്റെയ്തപ്പൊ ബെഡായാലും അലമാറായാലും ഒക്കെ ഒരേ കളർല്ങ്ങനെ വന്ന്ട്ട് നല്ല രസണ്ടായിനി.
അത് കണ്ടപ്പോ സത്യായിട്ടും അത്ര ഇഷ്ടപ്പെട്ടു ൻക്ക്. ഒരു ഒരു റൂമെങ്കിലും അങ്ങനൊക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കില്ന്നൊക്കെ വിചാരിച്ചു പോയി. അത്രയും ഭംഗിയുണ്ട് നമ്മുടെ ഒരോ വീടിന്റെ ര് ആഹ് ഭംഗിന്ന് പർഞ്ഞാല് നമ്മള് ആ വീട് അലങ്കരിക്കുന്നതിനനുസരിച്ചാണ്.
അലങ്കരി
അതും മീനിമലായി ഏഹ് നമ്മള് പണ്ടത്തെ കല്ല്യാണത്തിനൊക്കെ ആമ്പോ കൊറേ എന്താ വർണ്ണ പേപ്പറുകളും റോസാപ്പൂവൊക്കെ ആ ചൊമര് ഫുള്ള് വൃത്തികേടാക്കാറായിരുന്നു. അയ് അന്ന ത് ഭംഗിയായിരുന്നു ഇപ്പം നമുക്ക് അങ്ങനെ
അതെ നിങ്ങൾടെ കല്ല്യാൺത്തിനൊക്കെ ഞാനോർക്കുന്നു, നിങ്ങളെ റൂമൊക്കെ വർണ്ണ പേപ്പറ്കളും റോസാ പൂക്കളും അങ്ങനെ നല്ല രീതിയിലലങ്കരിച്ചു. നിങ്ങളെ കാ പണ്ട് കാല
പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറെ ട്ടെ നീ ഇപ്പ ആരുടേതാ വിചാരിച്ച് പറയുന്നതന്നറിയില്ല ഇന്റെ റൂം അങ്ങനെയൊന്നും ഡെക്കറേറ്റെയ്തിട്ട്ണ്ടായിരുന്നില്ലട്ടോ, ഇന്റെ റൂമില് ആ കെണ്ടായിര്ന്നത് ആ നമ്മുടെ ഏഹ് പേര് എഴുതിയിട്ടില്ലേ
ഏഹ് ആഹ് ഓ ഓഫ് എന്നാലെനിക്ക് ആള് മാറിയതായിരിക്കും ട്ടോ ആഹ് ഞാ ഞാൻ ന്നേക്ക് തോന്നു നിങ്ങളെ കസിന്റെ കല്ല്യാൺത്തിന് വന്നപ്പോഴാ കണ്ടെന്ന് തോന്നുന്നു
അതായിരിക്കും എനിയ്ക്ക് തോന്നുന്നു നിന്റെ ഉമ്മാന്റെ കല്ല്യാൺത്തിനൊക്കെ അങ്ങനെ ആയിരുന്നു ലെ ഫോട്ടോയിലൊക്കെങ്ങനെ കാണന്ന്
എന്റെ ഉമ്മന്റെ കല്ല്യാൺത്തിന് ഞാൻ കൂടാത്തോണ്ട് എന്റുമ്മെടെ കല്ല്യാൺത്തിന് ഞാൻ കൂടിയിട്ടില്ല എന്റെ ഉമ്മയുടെ കല്ല്യാൺത്തിനെനിക്ക് കൂടാൻ വേണ്ടിട്ട് പറ്റിയിട്ടില്ലട്ടോ
ഓഹ് അങ്ങനെയലേ ആഹ് നിനക്ക് കഴിയൂലാലല്ലേ സോറിട്ടോ
ഉം കൊഴപ്പല്ല, ഉം ഉം
ആ ഒരു കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു അങ്ങനെ പ്പൊന്ന ഏ എന്റെ കാലഘട്ടം അ അ അങ്ങോട്ടേക്കൊക്കെ വന്നപ്പോഴേക്കും അതൊക്കെ മാറി അത്യാവശ്യം ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡില്ലെ റൂമ്
ഇപ്പൊ ര് എസ്ഥറ്റിക് ലുക്കായി ഉം ഉം ഉം
ഇല്ല ഇപ്പൊ എസ്തറ്റിക്കായി അന്ന് എസ്തറ്റിക്കൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം ഒരു വൃ ത്തീല് നല്ല ഭംഗിയിലെന്നെ റൂമ് അലങ്കരി
പക്ഷെ അതൊക്കെ തന്നെ ആയിരുന്നു ഭംഗിയിട്ടൊ. പണ്ടത്തെന്നെയ്നി ഇപ്പ വെച്ചു നോക്കുമ്പോ ഒക്ക ഭംഗി
അഅ് വേറ രീതിയാണ് ഇത് വേറെ രീതിയാണ് അങ്ങനെ ഇതാകുമ്പോ നമുക്ക് ന്താന്നറിയോ എന്നക്കെക്കും ആ ഒരു സ്റ്റാൻഡേർഡില് പോവും. മറ്റേത്‌ന്നറീമ്പോ കല്യാണ ദിവസത്തിനല്ലേ ഭംഗി ണ്ടാവുള്ളൂ. അ ചൊമരൊക്കെ വൃത്തികേടാവുന്ന രീതിയിലോട്ട് മാറാണല്ലോ
അതെ അതെ
ങ്ങനെ അതുപോലെപ്പം ന് ഞാൻങ്ങ വിചാരിക്കായിരുന്നു പ്പാ നമ്മളെ കല്യാണം കഴിഞ്ഞ വീട്ടില് രണ്ടേസിണ്ട്. രണ്ടേസി മീൻസ് പാ റൂമിലും കൊടുത്തിട്ടുണ്ട് മേലെ അവരുടെ ആ ബ്രദറിന്റെ റൂമിലു ണ്ടേസി അപ്പൊ ഈ താഴെയുള്ള ഏസി കൊടുത്തതിന്റെ അവർക്ക് ആഹ് അതിന്റൊന്നും ആവശ്യ ല്ലായിരുന്നു. അതായത് അങ്ങ നെല്ലെ ട്ടൊ ഞാനന്നവിടുന്ന് പറേന്ന കേട്ടതാണ് ആ പെൺകുട്ടിക്ക് ത് താല്പര്യം ല്ല എ എ സി വേണെന്നില്ല ത്‌ ന്നാലും ആഹ് എനിപ്പൊരു പ്പൊ ഒരു റൂമല്ലേ കല്യാണം കഴിഞ്ഞ് വരുന്ന റൂമിലെസി ല്ലെങ്കി മോശാണെന്നുള്ള രീതിയിലാണതവടെ വെച്ചത്. അപ്പൊ ഇന്നിള്ള കാലഘട്ടൊക്ക ങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും മോശ താണെ ഒരാള് കണ്ടാല്
ഒരാൾ ചെയ്യുന്നത് കണ്ട് അത് രീതിയിലേക്ക് മാറാണ് മോശാണ് അഅ് ചെയ്തിട്ടില്ലെങ്കി മോശാണ്
അതെ അതെ ആ രീതിയിലോട്ട് മാറാണ്. അപ്പൊ
അതെ
ആഹ് അങ്ങനെ അതായത് പ്പോ ഒര ഒരാളെന്ത് ചെയ്യുന്നു അതുപോലെ നമ്മളും ചെയ്യണം ന്നുള്ളൊരു രീതില് നിർബന്ധി ക്കപ്പെടുന്ന രീതിയിലോട്ട് മാറി വന്നി ട്ടിണ്ട്. നിർബന്ധിതമായി ന്ന് പറയാം.
നിർബന്ധിതമായിട്ട്ണ്ട്. അതാള് കള് തന്നെ ങ്ങനാക്കി എടുത്തതാണ് പണ്ടൊന്നുപ്പ ത്ണ്ടായിട്ടല്ലേയ്നല്ലോ. പ്പൊ ഇതാള്കള് ങ്ങനോരോന്ന് കണ്ടു പിടിച്ച് അവിടുന്നു വിട്ന്നു ഓരോരുത്തര് ചെയ്മ്പൊ അത്ങ്ങനെ
അതിപ്പോ ഇപ്പ തന്നെ അ ഈ ട്രിപ്പുകളൊക്കായാലും അതൊക്കെപ്പോ ഇപ്പയ് കൊറച്ച് കാലത്തിന്നിങ്ങോട്ടാണ് ങ്ങനല്ലോ ഇത്രയും കൂടുതലായിട്ട് പോവൽ തൊടങ്ങിട്ടുള്ളത്
അതെ അതെ
നമ്മള് പോകുന്നില്ലെങ്കിലും വേറെള്ളവർ പോകുന്നതെ അപ്പൊ അങ്ങനെ പ്പ ഫാമിലി അ അതിന് ശേഷം എനിക്ക് തോന്ന ഈ ഫാമിലി ഗെറ്റുഗദറൊക്കെ അല്ലെങ്കി ട്രിപ്പുകളൊക്കായിട്ട് കൊറെ പോന്നത് കൊണ്ട് ബന്ധങ്ങൾ നില നിർ
അതെ ബന്ധങ്ങൾ നിലട് ത്ത ഇപ്പോ ഫാമിലിയായിട്ട് ഗെറ്റ് ടുഗെതറായാലും ട്രിപ്പായാലും അങ്ങനെ അങ്ങനെ ഒരുമിച്ച് കൂടാറുണ്ടേതെങ്കിലും ഏ ദിവസങ്ങളിലൊക്കായിട്ട പ്പതിങ്ങനെ ആളുകളായിട്ടങ്ങനെ ബന്ധം കൂട്ടാനും അങ്ങനെ കാണാനും സംസാരിക്കാനും പറ്റുന്നതൊക്കെ ആഹ് അതെ ഉം ഉം
അതുപോലെ ന്നെന്താ ഞാനിപ്പോ അങ്ങനെ പർഞ്ഞപ്പൊ നമ്മള് നമ്മള്പ്പൊരു ട്രിപ്പിനെ കുറിച്ച് സംസാരിച്ചു അതിപ്പൊ ന്നുവാതവിടെ നിന്നു.
അതെ അത് നമ്മള് നമ്മളെന്നെ എടക്കെടക്ക് കൂടാറ്ണ്ട്. ഞ്ഞിപ്പോ ട്രിപ്പാണ് പോവാണ്ടീട്ട് ള്ളത്. ഇതിങ്ങനെ നമ്മളിങ്ങനെ ആക്കിയാക്കി വരും നൽ വളരെ ബുദ്ധിമുട്ടിയിട്ടേക്കാര് നമ്മളാക്ക്ന്ന് അപ്പോ ലാസ്റ്റ് കിട്ടി ചെലപ്പോ ഏതെങ്കിലും ഒരാക്ക് എന്തെങ്കിലും തെരക്കോ
ആഹ് അത്രയ് ആഗ്രഹിച്ചാ ഗ്രഹിച്ചാണ് നമ്മളത് അത്രയ് ആഗ്രഹി നമ്മളൊന്ന് പറയുമ്പോഴേക്കും എന്നിട്ട് ഇത് പ്രതീക്ഷച്ച് നിക്കുന്ന നമ്മുടെ മനസ്സിലോട്ടിട്ട്
പറയുന്നവർക്ക് പറഞ്ഞാൽ മതി ആഗ്രഹിക്കുന്നവർക്ക് അവര് വാനോളം ആഗ്രഹിക്കയാണ്
അപ്പ എനിക്ക് തോന്ന നീയൊക്കെ അതില് പെട്ടതല്ലേ നീയക്കെന്ന് അത്രയും ആഗ്രഹിച്ചു ണ്ടായിരുന്നല്ലോ ആഹ് നമുക്ക് പറയാ പറയാന്നെ ആഹ് ഞൻ ഞാൻ പൊതുവേ എത്ര ഇഷ്ടമാണ് അതൊക്കെ ഞാന് ഈ ഒരു അത്ര ആഗ്രഹിച്ചവര് വേറെരു വേമെങ്ക അത്രക്ക ഉണ്ടാവില്ല
അതെ
നമുക്ക് പിന്നെന്ത് കേട്ടാലും കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടുതലാണ്.
അതെ കൂടുതലാണ് പിന്നെപ്പോ അതിങ്ങനെ ശീലായി പോയി ഇപ്പൊ ഒന്നു പറഞ്ഞാലും എക്സൈറ്റ്മെന്റ് വെക്കാറില്ല
അ ഇപ്പത് ശീലായിട്ടുണ്ട്
ശീലായിട്ടുണ്ട് ഇനി ഇപ്പോ ട്രിപ്പ് എന്നക്കെ പറയുമ്പോ ഒരു സാധാ പറയുന്ന രീതിയിലേക്കായിട്ട് മാറിയിട്ടുണ്ട് കാരണം അത് നടക്കൂല എന്നുള്ളരു ഉള്ളിൽ അത് നട ക്കൂല എന്നൊരു സംഭവം കിടക്കുന്നുണ്ട്
അതുപോലെ തന്നെ ഇപ്പൊ ഞാ നന്നായിട്ട് മിസ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഇടക്ക് ചായ കുടിക്കാനൊക്കെയാണ് പോവാറുണ്ടായിരന്നല്ലോ അപ്പൊ അതൊക്കെ കൊറേ ആയ് നമ്മള് പോയിട്ട് എത്രയോ ആയി ഇപ്പൊ കൊറെേ കാലത്തിന് ഇങ്ങോട്ട് നമ്മള് പോയിട്ടേ ഇല്ല
അതെ കുറേ ആയി പോയിട്ട് ത് നമ്മളിപ്പോ പുറത്തുന്ന് അധികം കഴിക്കാറില്ല നമ്മളന്നെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ന ഇപ്പോ ഈ അടുത്ത് എന്താ കസിൻസ് എല്ലാവരും കൂടെ കൂടിയപ്പോ ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഞങ്ങളെല്ലാരും പോയി വാങ്ങി വായന്റലൊക്കെ മുറിച്ച് ഇങ്ങനെ തോട്ട്ന്നൊക്കൊ ഒക്കെങ്ങനെ കഴുകി കൊണ്ടന്ന് എല്ലാരും ഒരുമി കൂടി കഴിക്ക ഒരു പണ്ടത്തെ രീതി ഇങ്ങനെ സംസാരിച്ചങ്ങനെ കഴിക്കലൊക്കെ രസമാവും
രസമാണ് പക്ഷെ അതും ഇതും ഒരു രസമാണ് നമ്മൾ പുറത്ത് ക്കെ പോയിട്ട് എനിക്കിങ്ങനെ ഇ ഞാൻ പറഞ്ഞ ഇപ്പോ കൊതിയാവ നമുക്ക് ഒരുദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പുറത്തു പോയി ചായക്കെ കുടിച്ച് അങ്ങനെ രസായിരിക്കൂല്ലേ പക്ഷെ മഴയാമ്പോ നമുക്കതൊരു ബുദ്ധിമുട്ടുംണ്
അതെ മഴ വഴുമ്പോ ബുദ്ധിമുട്ടാണ് അതാണ് ഇങ്ങനെ നിക്കുന്നത്.
ആഹ് ആഹ് അതാണ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പോയേന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നോ പോവേണ്ടതാണല്ലോ ആഹ് ഓക്കേ ഓക്കേ